പ്ളാ
കേൾക്ണ്ട്
കൊഴപ്പൊന്നുല്ല്യല്ലോ? പറയൂ എന്താ പിന്നെ ഇഞ്ന്ന് രാത്രിയേക്ക് എന്തേം സ്പെഷ്യലെന്തേലുണ്ടാക്കാണ്ടൊ ഫുഡ്?
ഏയ് അങ്ങനെന്നുല്ല ഇള്ളതന്നെ രാവിലെ വെക്ക്ണെന്നെണ് രാത്രിയും
ഹസ്ബന്റെങ്ങെനെ ചോറൊക്കെ കൊണ്ടോവൊ? അപ്പൊതിനൊക്കെ ആവണ്ടിയെരുലേ നേർത്തെ പോ വോ? ഒമ്പണിക്കോവൊ? എത്രണിക്കാ?
ആഹ് ഏഴര അഹമ്പോക്ക് പോവും
മ് അപ്പൊ ആ അപ്പോത്തിന് ചോറും കൂട്ടാനൊക്കെ ആവണലേ?
മ് ചോറും കൂട്ടാനു ആണം നേർത്തെ പണി കയ്യും
ആ അങ്ങനാവുമ്പോ അതാണ് നേര്ത്തേ പണിയയ്യും മറ്റേതാവുമ്പോ ആക്കമ്പോലങ്ങനെ ഉച്ചകേക്കാവുമ്പോത്തിന് ആയാ മതിയല്ലോര്തിട്ട് ചായൊടിയൊക്കെ കഴിഞ് ഒന്ന് റെസ്റ്റെട് ത്ത് ഒക്കെ കഴിഞ്ഞിട്ട് അട്ത്ത ട്രിപ്പ് തൊട്ങ്ങൊള്ളൂ ഇത്പ്പം അഹൊന്നും പറ്റൂലല്ലോ? രാവിൽതന്നെണ്ടാക്കി ആ പണി തീ ആ പെട്ടെന്നാണ്ട് തീരും ഇൻക്കതാ പറ്റല് ഇക്കാറു മണിക്ക്ണ്ടാക്കാ നിന്നാ ഇന്റെ മുന്നെ മാപ്ലക് ആറെരാ ആറേമുകാലകുമ്പോത്തിന് പോണം അപ്പം ആറരാവുമ്പോത്തിന് ചായിം കടിയും കുടിച്ച് ഫ്ലാ സ്ക്കില് ചായിയാക്കി കടി പാത്രത്തിലു ആക്കും പത്തണിക്ക്ള്ളെ അഹൊക്കെ കൊണ്ടോവും അപ്പൊ നേര്ത്തെ ചായൊടി കഴിഞ്ഞ പിന്നെ ഞാ ഒരു കുത്തർക്കലുത്രക്കും ഈ ഫോണും കൊണ്ട് വടെ ത്തിന് പിന്നെ ആഹാ ആഹാ ഉച്ചക്ക്ന്നെട്ട് ഭക്ഷണത്തിന് വെരും അപ്പ പിന്നെ കൊർച്ചയ്ഞ്ഞ്ട്ട് ഒരൊമ്പണി ഒമ്പതരൊക്ക ആവുമ്പോത്തിനൊക്കെ സ്റ്റാട്ടാക്കാ തൊട്ങ്ങാള്ളു പിന്നെ അതാണ് മറ്റേതാ നേരാ ആവുമ്പേത്തിന് നമ്മക്ക് പണി കഴിക്കാ ച്ചാ എല്ലാതും കയ്ച്ചാ നേർത്താണ്ട് അയ്നോട് കൂടെത്തന്നാണ്ട് എറങ്ങിയാല്
ഇത് ആ പണിയെ കയ്‌യുലു പിന്നെ ഇതേമാതിരിയെന്നെ ഒന്നിര്ക്കും കുട്ട്യള് പോട്ടെന്നൊക്കെര്തി
മ്മ് ഇങ്ങക്കെങ്ങനവ്ടെ ഉം അയവാസിയെളോ അയൽവക്കൊക്കെണ്ടോ? അട്ത്തട്ത്ത് വീടുകളൊക്കെണ്ടോ?
ഒക്ക അവനാന്റെ വീട്ട്ന്റുള്ള്ല് അല്ലാതെ ഇഹ് ഇഹ്
ഏഹ് അത് അങ്ങൻത്തെ ഇതൊന്നില്ല. ചുറ്റട്ടത്തിന് അടുത്തൊന്നുല്ല വിളിച്ച നമ്മള മുന്നിലൊന്ന്ണ്ട് അതുപോല ബേക്കിന്റെ ബേ വീടിന്റെ ബേക്കല്ലേ. അത് പിന്നെ ഈ വാത്ത്ക് വെല്ല്യ നിച്ചണ്ടാവുലല്ലോ.
വല്ല അങ്ങട്ടും ഇങ്ങട്ടും പോക്കും വരവൊന്നുല്ല അങ്ങേക്കൊന്നും പോവൊന്നുല്ല അയൽവാസിളെയെട്ത്ത്ക്കൊന്നും
ന്നെർഞ്ഞ അമ്മോമാരാണ് ഇമ്മാന്റെ ആങ്ങളാരാണ്.
ആഹ് അപ്പ കുടുംബക്കാരന്നെണല്ലോ.
ഇമ്മമ്മണ്ടെങ്കി പോവും. മ് പിന്നെ അം അഞ്ച് മക്കളായോണ്ട് ഓരോ മാസ ഒരോട്ത്ത നിക്ക്
ഉം, ഒക്ക അട്ത്തട്ത്തന്നെ വീട് എല്ലാരവീടും.
മൂന്നാള് ഇവിടെ ആണ്. മൂന്നാള് പിന്നെ അങ്ങാടിക്കങ്ങട്ടു ആണ്.
ഇന്നാലും വൈകുന്നേരം ഒക്ക ഒന്ന് ഫ്രീ ടൈമൊക്കെ ഒന്ന് വർത്താൻത്തിന് എറങ്ങാനൊക്കെ ആള്ണ്ടാവോല്ലോ അങ്ങനെ അട് ത്തട്ത്ത് കുടുംബക്കാരാവുമ്പോ പേടില്ലല്ലോ. പക്ഷെ, ആരും ആര്ക്കും പോവൂലലേ.
പക്ഷെ ആരൊട്ക്കും പോവൂല. മക്കള് വരുമ്പോക്കെന്നെ അഞ്ച് മണി ആയില്ലേ, പിന്നെ അവര് ഇത് കഴിഞ്ഞ് ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പോണെങ്കി
ചായക്ക് ഇഞ്ഞ് എന്താ കുട്ടിള് വെരുമ്പോത്തിന് എന്തേലും ഉണ്ടാക്കോ സ്പെഷ്യൽ അത്? ചോറുന്നോവര്? ഉം അഹ് മതില്ലേ
ക്കിയതൊന്നും അവര്ക്ക് പറ്റൂലല്ലോ.
ഉം കുട്ടിയേൾക്ക് പിന്നെ വേക്കറിയാണ് കിട്ടിയ പിന്നെ അത് മതി പഷെ അത് കേടല്ലേ? ചോറോ കഞ്ഞി എന്തെലൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കൊടുക്കാണെങ്കില് കൊർച്ചൊക്കെ എന്തേലും കൊട്ക്കാണെ
അല്ല, അത് ആദ്യം കഴിച്ചിട്ടേ ചോറ്മൊക്ക് വെര്ള്ളൂ. അത് ഞാൻ കൊർച്ചേ കൊട്ക്കൊള്ളൂ തോനെ കൊട്ക്കൂല.
എന്നിട്ട് ചോറും വെയ്ക്കൂല്ലേ വെശപ്പ് മാറാനല്ലേ ആഹ് ആഹ് അല്ലാ ഇപ്പ ബേക്കറി പള്ളർച്ച് കൊടുക്കാപ്പ ദിവസം വേണ്ടപ്പംഇത്. വെശപ്പ് ആഹ് നല്ല സാധന ഇല്ലല്ലോ പിന്നെ നമ്മക്ക് എന്തേരും ഒക്ക ആവുമ്പ നമുക്കെന്തേലും വേറൊക്കെ ഇണ്ടാക്കണം പിന്നെ പലാരവും ഈ എണ്ണപലാഹരങ്ങള്
അത് എണ്ണ കൊണ്ട് കാര്യല്ലല്ലോ ഓൽക്ക് എണ്ണയാണെങ്കി പിന്നി ഓര് കഴിക്കും.
എപ്പളെങ്കിലൊക്കെ എണ്ണ പലഹാരം ഇണ്ടാക്ക്ന്നല്ലാതെ ഇവടെ എണ്ണ പലഹാരൊന്നും
എ പറ്റൂലേ അപ്പൊ പിന്നെ അതോണ്ട് അയിമക്ക് നോക്കലില്ല. വേറൊന്നും ഇണ്ടാക്കിട്ടും കാര്യല്ല. അല്ലെങ്കി പിന്നെ രാവിലെന്നെ ചായക്കടി ഇണ്ടാക്കി ക്കിച്ചതൊക്കെ ഇണ്ടെങ്കി ചെലപ്പ അത് കഴിക്കും.
ഇബടെ ഇല്ലേയ് ഇബടെള്ളെയ്റ്റങ്ങക്ക് അതൊന്നും പ റ്റൂലെടി ഒന്നോ രണ്ടെർണ്ണം വാക്കിണ്ടെങ്കി പിന്നെ വേസ്റ്റ്ക്ക് ഇട് നല്ലാതെ ഒരാളും അയിമക്ക് തിരിഞ്ഞോക്കൂല രാവിലെ അ കടിമക്ക്.
അത് ഒന്നു രണ്ടെണ്ണക്കാണെങ്കിൽ തല്ലെയ്ക്കാരം. കൂടുതല്ണ്ടെങ്കിലെ പിന്നെ ആരും തിരിഞ്ഞ് നോക്കാ
ആഹ് കഴിക്കൂല. ഞാന് ബാക്കിയാവാമാത്രം ഇണ്ടാവൂല. ബാക്കി അതാണ്. ബാക്കിയാണെങ്കി ആരും കഴി ല. പിന്നി എന്റെ ഭർത്താവണ് പിന്നി ഒന്ന്ട്ത്ത് കഴിച്ചോക്ക് അഹ്. കടി ഇനി അവിടെ ഇണ്ടെങ്കില് അയിനും ഭർത്താവിന് അതൊറ്റക്ക് വെച്ചൊട്ത്താല് ഭർത്താവ് അയിമക്ക് നോക്കൂല. വാറെ എന്തേലും ഉണ്ടെങ്കി അപ്പൊ കഴിച്ച കഴിഞ്ഞിട്ട് ചെൽപോ എടുത്ത് കഴിക്കുകാണ് അല്ലെങ്കിൽ അയിമക് അതും നോക്കൂല്ല. അതറ്റിക്കൊടുത്താല് ആരും പറ്റൂല ഉം ഞനക്കാണെങ്കിൽ കോഴിക്കള് ഒന്നുംല്ല ഒഴിക്കവകാണെങ്കി വേദനയാണ്.
ഞങ്ങൾക്കും ഇല്ല കോഴിക്കോളോ ആടോ പശു ഒന്നുമല്ല ആദ്യം അടുത്ത വീട്ടില് ഇണ്ടായിരുന്നു ഇപ്പൊ അവരും കൊടുത്തോണ്ട് ഒക്കെ മുറ്റത്ത്
ഒക്കെ പറഞ്ഞ നമ്മള് തൊടു കൊണ്ടേ കൊട്ടൂല എന്താ വച്ചാ എന്റെ ഹസ്ബൻഡ് അതോക്കെ വളമാകും അപ്പൊ എല്ല വളമാക്ക്ണേ കൊണ്ട് വളമാക്കാണോണ്ടി അങ്ങനെ എന്നാലും നമക്ക് ചോറ് അതുന്നൊക്കെ ഇങ്ങനെ അധികം വേസ്റ്റ് ആയി പോണ്ടോ ബക്കൊക്കെണെങ്കിലും കൊട്ടുമ്പോ ഒരു ഇതാണല്ലോ. ഒഴിവാക്കുമ്പോ
ഇവിടെന്നെ ഒക്കെ തൊടുതെന്നെ അല്ലെങ്കി ഇവിടെ അമ്മോൻക്ക് കോഴിയാണ്ട് ചെപ്പോ അവിടെ കൊണ്ടു പോയിക്കൊട്ടും
ഉം ഇവിടെ എന്തേച്ചാ കാണിച്ചാലേച്ചാല് ഇവിടെ കൊറെേ ബക്കറ്റുകൾ ബക്കറ്റള്ള് ഇങ്ങനെ വെച്ച്ക്ക ഞാനായിക്ക് അങ്ങനെ കൊണ്ടോയി കൊട്ടുബോ അയില് എന്നിട്ട് ഒരു റം ഇണ്ട് ബക്കറ്റ് മറയുമ്പോത്തിന് എന്റെ ഹസ്ബൻഡ് റെമിൽക്ക് ഒഴികും റ് അവടൊള്ള വാറ അതു ഇതൊക്കെ മിക്സ് ആക്കിട്ട് ആയിക് എല്ലാതും ഞങ്ങള കഞ്ഞി വെള്ളം പോലും ഒഴിവാക്കൂല്ല തൊടു പരൂല ഒക്കെ ആയിക്ക് എല്ലാം വളം ആയിട്ട് വരും ആഹ് കൃഷി ഒക്കെ അത്യാവശ്യ ഉണ്ടാക്കിബോ യിട്ട്, പലേ ഫ്രൂട്ട്സിന്റെ തൈകളോ ഒന്നൊക്കെ നെയസറീന്ന് എങ്ങനെ അതും ഇതും വാങ്ങി വാങ്ങികൊണ്ടുവരും തേങ്ങനായ ഞങ്ങളെ തെങ്ങിന് ഇതിനൊക്കെ ഞങ്ങള ഈ വളമാന്നെ ഇത് എല്ലാത്തിനും ഈ വളമന്നെ ഈ വളമിക്ക് ഇതൊക്കെ മറ്റേ ആഹ് ഇന്നിട്ട് ആയിക്ക് വളപ്പൊടി പലേ ആയിറ്റം വളമ്മം നമ്മള് ഇടുന്ന എല്ല്പോടി അങ്ങനത്തെല്ലാം വാങ്ങയിട്ട എല്ലാം കൂടെ അങ്ങ്ട്ട് മിക്സ് ആക്കിട്ട് ഇതാണ് ഇവിടത്തെ വളമടല് അപ്പോ ഒന്നും വേസ്റ്റ് ആകാൻ ഇല്ല എന്ന് പറയാ ചക്കമടല് വരെ ആ ബക്കറ്റ് കൊണ്ടുടോയിടും ഒക്കെ ആയിക്ക് പോവും ആഹ് എല്ലാ അവളോടും നല്ല വല്ലാമെണ് ഒന്നും പോകുന്നത് നല്ല ആഹ് നല്ല ഭക്ഷണം കഴിക്ക ഉം ആഹ് അങ്ങനെക്കാരല്ലേ കവറിലൊക്കെ എന്തേലും മണ്ണ് അറച്ചിട്ടൊക്കെ വെക്കേണ്ടി വരിലേ എന്തേലും ഇണ്ടാക്കണെില് അതും ബുദ്ധിമുട്ട ഞങ്ങക്ക് ട്രാവ ഇത് ഇണ്ട് മറ്റേ റബു ട്ടാണ് ഏതാ കളറ് ചോപ്പ് പാതാ വെള്ളേ ഉള്ളൊക്കെ
ഒക്കെ ചോപ്പായിറ്റാ
പുറം ചോപ്പ്
ഇണ്ടായിട്ടില്ല പൊറം ഉള്ളും ചോപ്പ്
ആഹ് ആഹ് ഉള്ളും ചോപ്പാ കായ ഇണ്ടായ
ഇല്ല ഇതിമണ്ടായിട്ടില്ല ഞാന് ഇന്റെ ഇമ്മന്റെ അൻസത്തി
ആഹ് അങ്ങനത്തെന്റെ അയിന്റെ അത് പൊട്ടിച്ച് കൊണ്ടുവന്നച്ചാവൂല്ലേ
കൊടന്ന് വച്ചതാണ് പിന്നെ വേറെ ഒന്നും കൂടെ ഇണ്ട് അത് ഏതാന്ന് എനിക്കറിയില്ല അത് പിന്നെ
പാലെത്തും ഇണ്ടല്ലേ മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ
പലേതുണ്ട് ഏതാന്നുള്ളത് അറിയില്ല പറഞ്ഞാല് ഒന്നും ഏതാന്ന അറിയില്ല
ഞങ്ങക്ക് ത്രാണെന്നു റബ്യുട്ടാന് ആറ്റല് ച്ചിന്റേത് കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് ജാതിക്കണ്ട് സപ്പോട്ടാണ്ട് മറ്റേ അഭിയുണ്ട് പിന്നെ പല വെറൈറ്റിയാള് മൂച്ചീന്റെ തൈയാള് പ്ലാവന്നെ രണ്ട് മൂന്നു ഐറ്റം വേടിച്ച് ചെറുതായി ചെറിയ ചക്ക കായ്ക്കണം നല്ല മധുരോള്ള ചക്ക ഐറ്റംസള്ള് ഉണ്ടല്ലോ അങ്ങനെത്തിന്റെ രണ്ട് മൂന്ന് തൈ ഇണ്ട് പിന്നെ വലിയ പ്ലാവുണ്ട് സാധാ നമ്മളെ പ്ലാവ്
ക്ക, വെക്കാൻ പറ്റിയാല്ലേ നല്ലോണം ഇണ്ടാവും കാരണം വൈലിന് വൈ
ആഹ് അങ്ങനത്തെ വൈലുള്ള സ്ഥലത്ത് ട്രാഗണ ഒക്കെ ഇണ്ടാക്കാൻ പറ്റി റ്റി, നല്ല വൈലുള്ള സ്ഥലത്തടി
അത് ഇണ്ടേ അത് ഇത് പറഞ്ഞണ്ടന്നെ അവിടന്ന് കൊടെന്ന് വെച്ചക്കണ്
നല്ലോണം കായ്പും നല്ല ഒഴിഞ്ഞ സ്ഥലത്തേന് അധികം വെള്ളോം വേണ്ട വെള്ളക്ക കൂടുതലായാ ചീഞ്ഞ് പോവത്
അത് വേണ്ട ന്നലെ രാത്രി നിശാഗ
അല്ല ഇജെങ്ങനെ ന്നിട്ട് ട്രാഗ്ണ്ടാക്കി അതൊരു തൂണെന്തേനും വെച്ചിട്ട് അയ്ന്റെ മേലെ ആ റമ്മില് ന്നിട്ട് അയ്ന്റെ മേലെ ടയറൊക്കെ വെക്കൊ അങ്ങനെയാണ്ട വച്ചിട്ട്
അതിപ്പൊ അങ്ങനെയ വെച്ച്കണ് ട്രമ്മ്ന്നന്നെ പൊറത്ത്ക്ക്ട്ടക്കാണ് ഞാ എപ്പഴും പറയും അതിനെന്തേലൊന്ന് വെച്ചൊടുക്കാൻ കൂടന്ന്ണ്ടേ കുട്ന് ന്നാലല്ലേ എയ്ക്കൊഴിവില്ല ഏഴരക്ക് പോയാ പിന്നെ മുറ്റത്തന്നെയണേ ടെറസിന്റെ മോള് ചൂടൊണ്ട് നമുക്ക് കേറാൻ കഴിയൂല വേനലില്
ന്ന് മുറ്റത്തന്നെ ഫുള്ള് വെയിലായോണ്ടെ ഞാ ഒണക്കാടാനും ഒന്നിനും മേലെ കേറലില്ല
ഇലേയാന്റെ സൈഡി കൂടെക്കാണ് തൂക്കിട്ടാ മതി പിന്നമ്മളീ മതില്മേ കൂടിയെക്കെ കേറീട്ട്പ്പൊറത്ത്ക്ക്പ്പറത്തൊക്കെ ഇട്ട്ട്ടൊക്കെണ്ടാണക്കൊണ്ട്
ണ്ടാണ് ണ്ട് അയിന്വ്ടെ മതിലൊന്നുല്ല ഹ്ഹ്ഹ ഇവിടെഞാ ഒണക്കാടലും ഒക്കെ ഞമ്മള മുറ്റത്തന്നെണ്
മ അ മ അങ്ങനത്തെ വെയിലുണ്ടാവൂലാ
ആഹ് ഒയിഞ്ഞ സ്ഥലായോണ്ടേ
കാമെന്തായാപ്പൊ
മഴാവുമ്പോളൊക്കെ ഞാ മുറ്റത്തന്നെടും എനെയാമുക്ക് എടുക്കാനക്കെ സുഖ അതല്ലേ
ല്ലാങ്ങക്ക് സീറ്റിട്ട ഭാഗത്തങ്ങനെ ങ്ങനെ
സീറ്റില്ല
ഉം
അലക്കിയത് മോൾല് കോ ന്തയീ കോണിന്റെ ആ കൂട്ടിലട കൊണ്ടയിടും അവ്ടെ ഉക്ക്ട്ട്ങ്ങാണ്ടാകെ അയലെട്ടിക്കാ
എല്ല മെഷീൻല്ട്ട് പീഞ്ഞിട്ട് തോരടലാ ന്താ പിന്നാ ഒന്ന് കാറ്റട്ടിയ മതിയല്ലോ
ആഹ്
ന്നാലും മാണൊണങ്ങി ഈ കുട്യളെ പാന്റു കാര്യന്നും ഒണങ്ങൂലല്ലോ വെയിലത്ത് കെടന്ന് ഒണങ്ങണ സുകേതും കിട്ടൂലാത് മ്മക്ക് ഏ ത് ഒണങ്യാലൊന്ന് വെയിലത്തിട്ടൊണക്യാലൊര് സുഖാ
ആഹ് പിന്നടീക്ക് ഫാന്റെ ചോട്ട്കൊക്കെ കൊണ്ട
പിന്നെയീ നന്ഞ ഡ്രസ്സ് ങ്ങനെ ആത്തൊണ്ടാ കുട്ട്യക്ക് നല്ലോന്നല്ല ജലദോഷംതൊക്കെണ്ടാവും പനിതൊക്കെ ചെറ്യേ കു ട്ട്യള്ളോൽക്ക് പറ്റൂല മ് അങ്ങനെ
മറ്റേ റൂമിലെവിടെ ഞങ്ങളും കുട്ട്യളും മാത്രോള്ളു രണ്ട് മൂന്ന് റൂമുണ്ടേനും
മ് ആഹ് അപ്പ വേറെതെലും റൂമിലക്കെടാ ങ്ങനെ അത്യാവശ്യള്ളക്കെ പിന്നെ ഫാ ട്ട ഒണങ്ങുവല്ലോ അല്ലാതൊക്കെ പിന്നെ അവിടെവിടെലൊക്കെ ഇട്ട്ങ്ങാണ്ട് ഒൺക്ക്യാ മതി മഴ ഏറ്റം കൂട്തല്ള്ള ബുദ്ധിമു ട്ടന്നെ ഈ ഡ്രസ്സൊണക്കലാണ് ഈ ആൾക്കാര് കൂടുതല്ള്ളോൽക്കൊക്കെ സ്ഥലം കൊറവുള്ളോൽകൊക്കെ ക്കാണ് ബുദ്ധിമുട്ട് വരാ അല്ലാതോൽകൊന്നും വല്യ പ്രശ്നം വരില്ല
ആളൂല്ല സ് ദൂണ്ടതൊണ്ട് പിന്നെ ഒണക്കൽന് ബുദ്ധിമുട്ട് കിട്ടീട്ടില്ല
അല്ലെങ്കിലും പ്രാവശ്യത്തെ അല്ലെങ്കിലും പ്രാവശ്യ ത്ത മയ ആര്ക്കും വല്ലാതണ്ട് ബുദ്ധിമുട്ട് വന്ന്ട്ടില്ല മഴക്കാല ന്നുള്ളൊര് ആ മഴ ക്കാലാന്നുള്ളൊരു ത് ല്യല്ലോല്ലേ അയ്ന്റെടീകൂടെ ആര ക്ക്ണ വെയിലല്ല വേനൽ വെയിലിന്റെ മാതിരി ല്ലാ ചൂടുള്ള വെയില
അതെ ഞാൻ പറയല് ഞമ്മക്ക് വേനല്ല് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടെര്ണ ഏര്യേണ്
അതെയ്കാരം ഇപ്രാവശ്യത്തൊക്കെ പിന്നെ എന്താതുന്നൊ ചൂടൊന്നും താങ്ങൂല
കഴിഞ്ഞ പ്രാവശ്യത്തിന് വെറും വള്ളം പൈസക്കട്ചീനി ഇഞ്ഞിപ്പോ ഇക്കുറി അങ്ങൻ തന്നെകാരം
ന്നായിക്കോട്ടട്ടാ പിന്നെ വിളിക്ക ശരിന്നാ
ആഹ് ഓക്കേ ന്നാ